ഓ കേൾക്ക്‌ന്നുണ്ട കേൾക്ക്‌ന്നുണ്ട. എന്തെല്ലാ വിശേഷം ന്താ പണി?
നല്ല വിശേഷം പണി കഴിഞ്ഞില്ല ഞ്ഞിഅകം തൊടക്കാണ്ട്.
ഓ ബാക്കിയെല്ലാം ഓ എന്തക്കെണ്ടാക്കി ഉപ്പേരിക്കായോ? എന്തെല്ലാംണ്ടാക്കിന്നേ ഫുഡ്?
ഇന്നിപ്പന്താ വെള്ളേരി കറിവെച്ചണ്. കേബേജുപ്പേരി വെച്ച്ണ്. മീൻ ഇതില് വെരുന്നില്ല എന്താവോ ഇപ്പൊരാഴ് ച്ച് രണ്ടാഴ്ചത്തോളായി വണ്ടിക്ക
മീന്റെ ഒരിത്ണ്ടല്ലോ നിരോധനല്ലേ ആ അതുകൊണ്ടാവും. അപ്പൊ കോഴിയൊന്നും വാങ്ങലില്ലേ എറച്ചിമി അങ്ങനത്തൊന്നും വാങ്ങ
ബീഫ് അല്ലല്ല ബീഫ്ണ്ട് ബീഫിപ്പ വേണ്ട. പെരുന്നാളായിട്ട് ബീഫ് മോന് ബീഫ് വേണ്ട ബീഫ് ഫ്രിഡ്ജില്ണ്ട്. അപ്പൊ മടുത്തോന്‌ അപ്പന്ന്ച്ചോണക്കമീൻ കൊണ്ടരും മദ്രസ് ട്ട് വെ ട്ട്മ്പറഞ്ഞ് വന്നപ്പോ ഒണക്കമീന് കൊണ്ടന്നണ് അത് പൊരിച്ച് വെച്ചണ്. ഓനിഷ്ടാണ് എനിക്ക് വെല്ല്യ താല്പര്യന്നുല്ല.
അത് കഴിക്കാന്ല്ലേ പിന്നെ എന്തക്കെണ്ട് സിനിമക്കാണല്ണ്ടോ?
ഇല്ലല്ല സിനിമങ്ങനെ കാണൂല. എന്തേ വ്ലോഗ് കാണും യൂട്യൂ ഓരോ യൂട്യൂബർമാരെ വ്ലോഗ് കാണും സിനിമായിട്ട് കാണൂല.
അത് കണ്ട് സമയം പോ
അങ്ങനെ സമയം പോണു ഞാനും മോനും മാത്രേ ഉള്ളൂ അപ്പോ സ്കൂള് പോയ ഞാനൊറ്റേ
ഓ അത് ശെരി പിന്നെ അതെ പച്ചക്കറികളൊക്കെ ആ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
ഇല്ലല്ല അങ്ങനെ അതൊന്നുല്ല അതിനൊന്നുള്ള സ്ഥലല്ല. ചെടികള്ണ്ട് ചെടികളെനിക്ക് ഇഷ്ടാണ്.
കൊറെ ചെടികളുണ്ടാ?
പത് ഇരുവത് ചട്ടീലിണ്ട് ഞായെവടെ പോയി കണ്ടാലും കൊണ്ടരും എനിക്കിഷ്ടാണ്
ചെടി ചെടിനിക്കും ഭയങ്കരിഷ്ട എന്റെ വീട്ടില് കൊറേ പത്ത് മണിചെ ട്ടികൾണ്ട് അത് നെറയേ പൂവിട്ല്ലോ വെയില വച്ചാല് നൽ നറയേ പൂ ആ ഇവിടെപ്പ രണ്ടു ദിവസായിട്ട് നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് അപ്പ നറച്ച് പൂക്കൾട്ടിണ മഞ്ഞ ചുവ
ആ ആ ആ അതൊക്കെന്റെടുത്തുണ്ട്. ക്ഷെ ഇവിടന്ന് വെയിലില്ലട്ടോ മയൽ ഇന്നിപ്പോ മയൊന്നുല്ല അല്ലെൻ ഈ മഴയാണ് എന്നിട്ട് ചെടികളൊന്നും ഒര് ഭംഗിയില്ല കാണാൻ.
ആ അതെ ഇലച്ചെടികളൊക്കെ ഇണ്ട കൂടുതലായിട്ട് ഇ
എലച്ചെടികളാണ് കൂടുതല് പൂവിടണ
ഇല ഇലച്ചെടികള് നല്ല ഭംഗിയാലേ കാണാന് നറയേണ്ടാവുമ്പോ ഇവിടെയിണ്ട് ആ മഞ്ഞേലേള്ള നീള തിലോള്ളൊരു ചെടിണ്ടല്ലോ എന്തായിന്റെ പേരെന്താ എന്തൊരു പുല്ല് പോലെ നിക്കണ
ആ എന്താപ്പയിന് പറയല് എന്തോ ഒരു പേര്ണ്ട്.
ആ എന്തോരു പേര്ണ്ട് എന്തോ റിയോപ്ലാന്റ്.
ആ ആ ആ ആ അതൊക്കെണ്ട് ഞാ ആ നമ്മള് നട്ടുണ്ടാക്കി നമ്മക്ക് കാണുമ്പോ നല്ല ഭംഗി
പച്ചക്കറികളും ഇണ്ടാക്കല് ഇഷ്ടണ്ടാവുല്ലല്ലേ.
ച്ചക്കറി ങ്ങനെനിക്ക് താല്പര്യല്ലാണ് പിന്നെ സ്ഥലല്ലാണ്.
സ്ഥലം വേണം കൂടുതലാള് ടെറസിന്റെ മുകളിലൊന്നും അപ്പ കൃഷി ചെയ്യാൻ സ്ഥലല്ല?
ആ ടെറസിന്റെ മുകള് അങ്ങനൊന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് വെല്ല്യ താല്പര്യല്ല. മെയിൻ പ്രശ്നം അതാണ് താല്പര്യം ചെടികളോടാണെനിക്കിഷ്ടം. ച്ചക്കറൊക്കെ ആവശ്യള്ള കടെൽ പോയി വാങ്ങി പോരും പിന്നെ പച്ചമുളക് ഇണ്ട്ട്ടോ പച്ചമുളക് പ പായ മുരിങ്ങ അങ്ങനത്തൊക്കെ മ്മള
പപ്പായ കറിയൊക്കെ വെക്കാറുണ്ടോ? ജ്യൂസൊക്കെ അടിക്കോ? പപ്പ ജൂസ് ഇഷ്ടണോ ഞാനിവിടെ ഐസ്ക്രീം ഒക്കെ ഇട്ടാ ജ്യു.... ജ്യൂസ് ണ്ടാക്കാറണ്ട് നല്ല ടസ്റ്റ് അല്ലെ പപ്പായ ജ്യു സ്
അങ്ങനെ ചെയ്തിരുന്നു നല്ല രസു ണ്ടായി ആഹ...
നല്ല ടേസ്റ്റ് ആണ് അയ് പിന്നെ ഐസ്ക്രീം ഇടണം പിന്നെ ബദാമ് അങ്ങനത്തെ ആ ആ പാല് ചേർത്ത് അടിക്കുമ്പോ നല്ല രസാണ് അ.... പിന്നെ എന്തൊക്കെയണ്ട് പിന്നെ ആ ഉപ്പേരി വെക്കും അത് ചെറുതായി
ആഹ് അയിന്റെ ആ മെഷീന്മല് അരിഞ്ഞാട് വെക്കണം അപ്പല്ല ടെസ് എനിക്ക് കറി.... വെക്കണേലേറെ ഇഷ്ട്ടം ഉപ്പേരിയാണ്
കേബേജുപ്പേരി വെ.... കേബേജ് ആ അതുപോലെ ഞാനും ഉണ്ടാക്കാറ്ണ്ട് ആഹ് അതെന്നെ അത് ഞാനുണ്ടാക്കൻ പിന്നെ കറി എനിക്കിഷ്ടാ പുളി ഇട്ടാണ്ട് കറി ക്കല്ലോ ഞങ്ങള് പുളി ഇട്ട് കറിയക്കും പപ്പായ അത് നല്ല രസാണല്ലോ പുളിയിട്ട് കറി
ന്റെമ്മ വെക്കു നിക്കിഷ്ടല്ല ട്ടാ എനക്ക് അയിലേരെ ഇഷ്ടം ഉപ്പേരിയാണ്
അത് ശരി ഓ നല്ല തൈരൊക്കെ ഒഴിച്ചണ്ട് ചിലൊരു എന്തോ മോരു കറി ഇണ്ടക്കു എറച്ചി എ റച്ചി വരട്ടിയത് മോര് കറി നല്ല ടേസ്റ്റ് അങ്ങനെ ഇ ണ്ടാക്കുന്നത് നല്ല രസാണല്ലോ പിന്നെ എന്തൊക്കെയണ്ട് വി ആ ഇവിടെ ഒരു ഒരുപാട്... അങ്ങനെന്നുല്ല ഞ എനിക്ക് ആവശ്യത്തിലുള്ള ഞാന് അങ്കണവാടിന്ന് ഇതുപോലെ വിത്തുകള് തൈകളക്കെ... കിട്ടും അങ്ങനെ പയറ് തക്കാളിണ്ട് വഴുതനണ്ട്.... ണ്ട്... പിന്നെ ആ വഴുതന വയലറ്റ് വഴുത... അങ്ങനെ ഇല്ലേ പിന്നെന്താ കത്തിരിക്ക അതുണ്ട് പച്ചണ്ട് വഴുതനണ്ട് വെള്ള വഴുതണണ്ട് പിന്നെ അതുപോലെ പപ്പായ മരം ഇങ്ങനെ കൊറെ തന്നാലെ.. നമ്മള് വിത്ത് വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ തന്നാല ഉണ്ടായത് കൊറേണ്ട് ഇവിടെ ആദ്യംണ്ടായത്. ആ അതെ ആ അങ്ങനെ ആ അങ്ങനെ കൊറെ വലുതായിന് അതങ്ങനെ ന്റെ കുട്ടിക്ക് നല്ല ഇഷ്ടണ് പപ്പായ അതേ മാരി അങ്ങനെ ഒരു മരം ഞാൻ മുറി... വെച്ചതേനി പിന്ന രണ്ടാമത്ണ്ടായത അങ്ങനെ കൊറെേ മര ഓ വഴതന വ.. ബോള് പോലുള്ള വയ്തനണ്ടല്ലോ അത് നല്ല ടേസ്റ്റ്... ആ വൈതന ഉണ്ടായിരുന്നു ഇപ്പൊ എന്താറില്ല വെയിലായിട്ടാണോ ഇനി മഴ പെയ്തിട്ടാണോ അറിയില്ല നറയെ മറ്റൊരു ചിത്രം വരച്ച പോലെ എല നശിച്ചു പോയിന് പക്ഷെ ന്നാലും ഉണ്ട് ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ചീരണ്ട് ചോപ്പ് ചീരണ്ട് പച്ച ചീരണ്ട് അങ്ങനെ കൊറെ കാര്യങ്ങള് ണ്ട് ആ ഇണ്ട് ആ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലും ഭക്ഷണത്തിന് ഇല്ലെങ്കിലൊക്കെ ഇങ്ങനെ തൊടിന്നൊക്കെ പറിച്ചുണ്ടാക്കാം ഇതേ മാതിരി ഒരു സ്ഥലില്ല എന്നാല്ലുള്ള സ്ഥലത്ത് ഒപ്പിച്ചിങ്ങനെ
ആ ആ
അങ്ങനെ ണ്ട് കൊറെ ഒരുപാടുണ്ട് പിന്നെ അതുപോ.. അല്ലല്ല ഞാൻ മുറ്റത്താണ് ടെറസി... ണ്ടായിരുന്നു ടെറസില് ഇതേമാതിരി കേറൻ പണി വെള്ളംറ്റ മുകളിലേക്ക് പോകേണ്ട.. നല്ല പ്രയാസംആ
അപ്പൊ എന്തിലാ ടെറസില് എന്തിലാ വെക്ക്യ? കവറിലോ?
ടെറസില് വെക്കുകയാണെങ്കില് ഇതേ മാതിരി ചെടിച്ചട്ടിയോ പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയിലേ അതില് വെക്കു അതില് വെച്ചാണ്ട് ഓടില്ലെ മ്മളെ ഓട് ആ ഓട അടിൽ ഇങ്ങനെ വെച്ചെടുക്കും അപ്പൊ വെള്ളം ടെറസില ആവൂല അപ്പൊ ഈഓ വെള്ളം ഓടു വലിച്ചിടുക്ക അങ്ങനെ ടെറസിൽ വെക്കലുണ്ട് പിന്നെ മുറ്റത്ത് അരികിലായിട്ട് ഇങ്ങനെ വെക്കും പിന്നെ ചെടികളണ്ട് ചെടി കുറേ നശിച്ചു പോയി കുറേ ചെടികൾ മാസന്മാറിയില്ലേ നമ്മളെ പണ്ടത്തെ മാസന്മാറി അറിയു അതൊരു ദൈയനീയാ അതിതേമാതിരി മഴ പെയ്യുമ്പോ അതിനൊരു വെള്ള ഒരു രോഗം വരുന്നു തോന്നുന്നുണ്ട് അതിന്റെ തണ്ടൊക്കെ വെള്ള പുള്ളി പുള്ളി ആയാണ്ട് നശിച്ചു പോയ അങ്ങനെ കൊറെേ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ചെ ചെടികൾ അങ്ങനെ ആയില്ല ചെടി മാത്രം പത്ത് മണിയാണ് ഇപ്പൊ കൂടുതലായിട്ടുള്ളത് മറ്റ് ചെടികളൊക്കെ നശിച്ചു പോയിഴ ആ പത്തുമണി നമ്മള് എന്താണ് ആ ചുവപ്പ് മഞ്ഞ അങ്ങനെ ഇട കലർന്നണ്ട ഒരു ചെറിയ റോസിന്റെ പോലുള്ള അതിനകത്ത് ചൈനാ റോസോ അങ്ങനെ എന്തോണ് ഞങ്ങള് പറയുന്നെ അതുണ്ട് അങ്ങനത്തെ കൊറേണ്ട് ചെടികള് വേറൊന്നും വേറെ മറ്റേ വാണ്ട്രിഞ്ചിയോ അറിയോ തൂക്കിയിടണ ചെടി വ ഒരു വയലറ്റ് കളർ വേണ്ടറിഞ്ചു അത്ണ്ട് പിന്നെ മുറിയൂട്ടിയക്കെ ജനലിൽ ഇങ്ങനെ തൂക്കീടുല്ലോ നല്ല ഭംഗിയില് പൂവൊക്കെ ഉണ്ടാവൂല്ലോ പൂക്കൾ ഉണ്ടാവൂല്ലോ അതൊക്കെ ചെലവര് ഇങ്ങനെ തൂക്കിയിടണ കണ്ടോണെ അതൊന്നും ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിട്ടില്ല പക്ഷെ അതൊക്കെ ഇണ്ട് ഒരുപാട് ചെടികളുണ്ട് കൊറെ നശിച്ചു പോയി മഴയൊക്കെ പെയ്തന്റെ ശേഷേ നീ അങ്ങനെ ഇണ്ടാവൂലല്ലോ ഇലച്ചെടികൾ അതിന് വെയിലറക്കുമ്പോളല്ല ഉണ്ടാവുക കൂടുതലും വെയില് ത
ചെടികളെ നമ്മള് വെയിലായി നനച്ചെടുത്തുണ്ടാക്കുമ്പോഴാണ് അതിന്റെ ഭംഗി
ആ ഭംഗി റോസയൊക്കെ ഉണ്ടോ വീട്ടില് ആ അത്തന്നെ റോസ് ഉണ്ട് വീട്ടിൽ റോസ് ച നല്ല ഞാൻ റോസ് കുഴിച്ചിട്ടുണ്ടാവില്ല റോസ് ഇതുവരെ നട്ടിട്ട് ഇന്നവരേ പിടിച്ചിട്ടില്ല റോസ് എന്താല്ലോ പെട്ടെന്ന് അത് ശെരി റോസ് ചല
ചെറ ചെറിയത് ആ റോസ് കളറൽ ഓറഞ്ചിലും വെള്ളയിലും ഉണ്ട്
പിന്നെന്താ മറ്റേതുണ്ടല്ലോ അതിന്റെ പേര്ന്താ കടലാസം പൂ ചെടിയ കടലാസ് ചെടിയ അതൊക്കെ ചട്ടീൽ നിങ്ങള് വാങ്ങിയത് അത് ശെരി മതില് അതിനും നല്ല സ്ഥലം വേണം അതിന് നല്ല സ്ഥലം വേണം
ആഹ് ഇത് ചെറുതാവുമ്പോ പൂവിടണേ നമ്മൾ കടയീന്ന് വാങ്ങിയതോ ഒരു തയ്യന് എമ്പത്
അങ്ങനുണ്ടാവൂല്ലേ അപ്പൊ അതൊക്കെ ടെറസിന്റെ മേലാവുമ്പോ നല്ല ഭംഗിയില് നല്ല വെയിലത്തല്ലാതെ
അതൊക്കെ നല്ല വെയിലും അൺട്ടറസിന്റെ നറവൊക്കെ ഞാനൻും കയറ്റിട്ടില്ലത് അതനന്നെ നനക്കാൻ ബുദ്ധിമുട്ടാണ് വെള്ളം കൊണ്ട് ഇങ്ങനെ പോവണം
മുറ്റത്ത് തന്നെ പൂവീടാറുണ്ട് കടലാസബുക്ക് ഒക്കെ വെയില
വെയിലത്ത് ഇണ്ടാവളിപ്പോ മഴായിട്ട് തന്നെ ഒരു ഭംഗിയില്ല ഞാനൊ വീടിന്റെ സൈഡ്ക്കാ വെച്ചേക്കാ മഴായായിട്ട് വെട്ടി കൊടുക്കും ഇടക്കിടക്ക് വെട്ടു അതിന്റെത്തുമ്പ ഒരു ഒരു പ്രാവശ്യം പോ പൂവു്ണ്ടായി ആ കഴിഞ്ഞാൽ അവിടെ തുമ്പങ്ങ് വെട്ടു
റോസും അങ്ങനെ വെട്ടിക്ക കൊടുക്കാറുണ്ട് റോസും വെട്ടൂ നമ്മ വെട്ടി കൊറക്കുമ്പോ അതല്ലേ ഭംഗി അതാണല്ലേ ഭംഗി ആഹ് നമ്മളെ ഇണ്ടാവുള്ളൂ ആ പച്ചക്കറി അങ്ങനെ തന്നാണല്ലോ ഒക്കെ കൊറേ വെട്ടി കൊടുക്കണല്ലോ നാലാണല്ലോ ഉണ്ടാവ
ചെടിയായാലും വേണം അയിന്റെ ബാക്കിൽ കുട്ടികളെ നോക്കുമ്പോലെ
അ അങ്ങനെയുള്ളവരെ എടുത്ത്ുണ്ടാവുള്ളൂ എല്ലാത്തോലും എടുത്ത അത്ും ഇതാവില്ലല്ലോ അതിങ്ങെ നമ്മള് നമ്മളങ്ങനെ നോക്കി വ വളല്ല അത അത് മുരടിച്ചും കൊണ്ട് നക്കുമല്ലോ വളം വേണ ചെടികൾ
കണോ
അത്തന്നെ അയിന്റെ ബേക്കലിങ്ങനെ നടന്നാ അതിങ്ങനെ നല്ല ഭംഗിയില് നല്ല രസമാണല്ലോ വീടിന്റെ മുറ്റത്ത്ങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടാവ
ഈ പൂവൊക്കെ ഇട്ട് കാണുമ്പോ നമ്മളങ് നോക്കിക്കുമ്പോ നമുക്കരു സമാധിക്കം
പിന്നെ വൈകുന്നേരം ഒന്ന് പോയി നോക്കാനോ അതിന്റെ അടുത്തൊന്നന്ന ഒന്ന്
ആ ആ് അതാണ് വൈകുന്നേരൊക്കെ ഞാൻങ്ങനെത് നോക്കു
ഞാനങ്ങന തന്നെ വൈകുന്നേരൊക്കെ ചെടികൾ അടുത്ത് ഇങ്ങനെ കൊറ പോയിരിക്കും ഒരു സ ഒരിത് മനസ്സിനെ ഒരു ഇതാണ് സന്തോഷം അല്ലെ അതെ ഒരു സന്തോഷം കിട്ടും മനസ്സിനന് പിന്നെ എന്തൊക്കെയുണ്ട് ആ ഭക്ഷണൊക്കെ ആയി കഴിഞ്ഞ് ഇനിയും ഉണ്ട് പണികളൊക്കെ ഒരുപാടുണ്ട് ഇന്ന് കോഴിക്കാരുണ്ട് പിന്നെ നെയ്ച്ചോർ ഉണ്ടാക്കെ ഇന്ന് അങ്ങനെ ഇണ്ടാക്കി വെച്ചിണ് പിന്നെ ഒരുപാട് ഇനി തുടക്കാനുണ്ട് അടിക്കാന തുടക്കാന അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് എന്നാ ശേരിട്ടാ എന്നാ ശരി